പറഞ്ഞോളൂ ഓഹ് കേക്കാം കേക്കാം
എന്തൊക്കെണ്ട് വിശേഷങ്ങള്
വിശേഷ്ങ്ങ്ളെന്താ പറയാനാ മഴ തന്നെ മഴ ഇന്തത് തിന്ന് തോർ ച്ചുണ്ട് മഴാ
മഴണ്ടാ അവ്ട്ക്ക് ഏഹ് വെടെ
പ്പം മഴ തോർന്ന് നിക്ക്യാ
ആഹ് ബ്ടെ വെയ്ല് വന്ന്ണ്ട്
ആഹ് അത് തന്നെ ഇവിടേയും ഇവിടെ മഴ കോളുണ്ട് ചെറിയ വെയ്ലടിച്ച് താെടങ്ങ്ന്ന് ഉം ഫുഡൊന്നും കെഴിച്ചില്ലാതെ ഇവ്ടെ ഇങ്ങെനെ കെടക്ക്ന്ന് ക്കായും കൂടി വന്നിട്ടേ കഴിക്ക്യു അവെര് വെറെക് കീറിയിട്ടാേണ്ടിരിക്ക്യാ
ആഹ് ഇത്രനേരം ഫുഡ്ഡ് കഴിച്ചിട്ടില്ലേ
ഇല്ലാ ചോറൊക്കെ വെച്ച് എനിക്ക്യ് വയ്യായ് ശോൾഡ്റ് കയ്യനക്കാം പറ്റ്ന്നില്ലത്താ
ആഹ് ആഹ് ഡോക്ടറെ കാൺച്ചില്ലേ
ഡാെ പോയില്ല ഇന്ന് ഹോസ്പിറ്റ്ൽ പോയില്ല ഇനി ഇപ്പം നാളെയെങ്ങണം കൊണ്ടാേയ് കാണിച്ച് നോക്കാെണൊന്ന്
ആഹ് ആഹ്
ആഹ്
ആഹ് നല്ല ഡോക്ടറെ കാണിച്ചോട്ടാ പിന്നെ നല്ല വിശേഷം കുട്ട്യാള് കുട്ട്യോള് സ്കൂളി വരാനായ്ല്ലേ
ഓഹ് അവര് വരാറായി നിപ്പവെര് നാല് നാലേ കാലാെക്കെ ആവ്‌മ്പം അവെര് വരും
ആഹ് ഞ്ഞ് അവർക്ക് വേറെ ഫുഡ്ഡുംണ്ടാക്കണ്ടേ
ഇല്ല ഇല്ല അവർക്ക്നിയിപ്പ ചായ മാത്രേ ഇട്ന്നാേള്ളൂ കൈ വയ്യാതെങ്ങെനെ പറ്റത്തില്ല ഇന്നതുകൊണ്ട് രാവിലെ സാമ്പാർല് മാത്രം ഒത്ക്കി
ആഹ് എന്ത് എത്ര കുട്ടികളാണ്
രണ്ട് പേരാണ് മോനും മോളും ഓഹ് രണ്ട്പേരും പോവുന്നുണ്ട് ഒരാള് ആറില് ഒരാള് അഞ്ചില്
അഹ് ആഹ് ആഹ് ആഹ് അപ്പൊ അവരെ കാര്യങ്ങളൊക്കെ ചെയ്യാനായി അല്ലേ
ഓഹ്
അവരെ കാര്യങ്ങളൊക്കെ ചെയ്യാനായി ല്ലേ
ഓഹ് അവര് സ്വന്തം കുളിക്കേ ഒക്കെ ചെയ്യും സ്വന്തായിട്ട് അതുകൊണ്ട് ആ ഒര് ഇതും ഉണ്ട്
ആഹ് ആഹ്
ഉം
ആഹ് അവിടെ അടുത്ത് തന്നെ ആണോ സ്കൂള് ഒക്കെ
ആഹ് കുറച്ച് ദൂരം പോണം.
ആഹ് വണ്ടിയിലാ പോവ ആഹ് സ്കൂൾ ബസ് രണ്ടുപേരും സ്
ഉം ഉം ഓഹ് രണ്ട് പേരും സ്കൂൾ ബസ് തന്നെ.
ആഹ് അൻക്ക് ഡ്രൈവിംഗ് അറിയോ
ഓഹ് അറിയ ഞാന് കൊണ്ട് പോയി ആക്കിക്കൊണ്ടിരുന്നതാണ് അപ്പൊ തിരിച്ചു വരുന്ന വഴി ഈ മോക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ച് കൊടുക്കണോം എന്നും പറഞ്ഞു നിർബന്ധാ
ആഹ് ശരി.
അപ്പൊ പിന്നെ ഞാൻ കരുതി അങ്ങ് കട്ട് ചെയ്യാന്ന് പറഞ്ഞ പിന്നെ സ്കൂൾ ബസ്സില് അങ്ങ് കേറി തുടങ്ങി.
ആഹ് ആഹ് ഹസ്ബന്റ് നാട്ടിലാ
ഓഹ് നാട്ടിലാണ്.
എന്താ ജോലി
ബിൽഡിങ്ങിന്റെ വർക്കുണ്ട് മരം മുറിപ്പുണ്ട്. ഇത്തേടെ ഹസ്ബൻഡ് എവിടെ നാട്ടിലാണോ
അല്ല അല്ല ഇക്കാ മസ്കത്തിലാണ്.
ആഹ് മക്കൾ എത്ര പേര്
മക്കള് മൂന്ന് ആളുണ്ട് മൂന്ന് പേരുണ്ട് ഒരാള് പണി ആഹ് മൂ രണ്ടു പേര് പഠിക്ക്യാണ് മൂന്ന മൂത്തവനും പണിക്ക് പോണ്‌ണ്ട്. ഉം കടേ ഇല്ല ഇല്ല ഇരുപത്തിനാല് വയസു
ആഹ്
ഉം രണ്ടാമത്തോന് ഇരുപത് വയസ്സ് മൂന്നാമത്തവന് പതിനഞ്ച് വയസ്സ് ഉം പത്തില് ആഹ് പത്തില് ആഹ് മൂന്നാമത്തെ ആൾ പ ത്തിലാണ് അത് രണ്ടാളും ഒരു പാ വേറെ സ്ഥാപനത്തില പഠി ക്ക്ണത് ഇവടെ എന്റെ എടുത്ത് അല്ല
എങ്ങനെ നിന്നാ അല്ലേ പഠിക്കുന്നേ
ആഹ് ഇങ്ങനെ പിന്നെ അങ്ങനെ കോളേജില് ഓരോ പിന്നെ എന്താണ് ഓരോ സ്ഥാപനത്തില് ഒരു മതപഠനം ഒക്കെ ആയിട്ടുള്ള പഠനം ണ്ടാവല്ലോ ഞമ്മളെ പഠനം ആഹ് സ്കൂൾ പഠനം ഒക്കെ ഒന്നിച്ചിട്ടുള്ളത്.
ഓഹ് ഓഹ് അതുപോലെ ഇവിടെ ഉണ്ട് ആഹ് ഇവിടെ ഇണ്ട് ആഹ്
രണ്ടാമത്തവൻ രണ്ടാമത്തവന് കോ മറ്റേ കോളേജിലാ
ആഹ് ആഹ് ആഹ് അത് റെയ്ഞ്ച് പോയോ ഹലോ. ഹലോ ഹലോ ഹലോ. റെയ്ഞ്ച് ഇഷ്യു ആയെന്ന് തോന്നുന്നു. ഹലോ